ഹലോ ഹലോ ഹലോ
ഹലോ
എന്തൊക്കെ ഇണ്ട് വിശേഷം?
ഹലോ
കേക്കില്ല്യാ
ആ ഇപ്പൊ കേക്ക്ണ്ട്
ഉം പിന്നെന്താ ഫു ഫുഡ്‌ എന്താ ഫുഡ് ഇല്ല ഇല്ല ഇന്ന് പോയിട്ടില്ല പുറത്തേക്ക് പോവലൊക്കെ കൊറവാണ്
ആ ഫ്രീ ഹോളിഡേ മക്കളായിട്ട് പുറത്ത് ത്തൊന്നും പോയില്ല
ഉം അങ്ങനൊന്നുല്ല എപ്പളെങ്കിലും അങ്ങനെ വീട്ടില് ഫാമിലി ആയിട്ട് അങ്ങനെ കുട്ട്യാളൊക്കെ പോവല്ലാതെ നമ്മൾ ഒറ്റക്ക് പോക്ക് കുറവാ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ ആയിട്ട് ട്ടങ്ങനെ കൂട്ടത്തിൽ ഹസ്ബൻഡ് ന് ഒരൊഴിവൂല്ലാത്തസ്ബൻറ്
ലില്ല
ഏ ഏ അങ്ങനെ പറയലോന്നും ല്ല അവർക്കറിയാ ഇല്ല അവർക്കറിയാ പോകൂലാന്ന് കാരണം ഹസ്ബൻഡിന് ഒട്ടും ടൈമില്ലാത്ത ഹസ്ബൻഡാണ്
ആ വല്ല്യാ തെരക്കാവൂല്ലേ
ആ ഹോട്ടലായതിനാലേ ഹോട്ടലായോണ്ട് ണ്ട് ഒട്ടുംസമയില്ല ആ ആ അത്ച്ചാൽ അവർക്ക് നോരോ ടൈംണ്ട് ണ്ടാവൂലല്ലോ
ആഹ്ഹ
പിന്നെ എന്ത രാത്രിയത്തെ ഫുഡൊ ക്കായോ
ഓ ഓ അതൊക്കായി
ഉം
രാത്രി ഇനി എന്തെങ്കിലും വേറെ എന്തെലും കൊറ നാല സ്പെഷ്യൽ ആയിട്ട് ലും വേണങ്കിൽ മാത്രം
ഉം എന്താ പിന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടോ
ചപ്പാത്തില്ല ഇവിടെ എല്ലാർക്കും രാത്രി ചോറിനോടെ താല്പര്യം
ഉം ഉം
അപ്പ അത് ആർ അങ്ങനെ ഉണ്ടാകാറില്ല
ഉം ഉം
മഴ
മഴ ആയ നല്ല കൊതുക് ശല്യ ആണല്ലേ ഇപ്പൊ അവിടെ
ആഹ് ഉം പിന്നെ പറയാനണ്ടോ പ പൊറത്തൊന്ന ഇരിക്കാൻ കൂടി കഴിയില
നാല് മണി ശേഷം ഒരു നേ പുറത്ത് നമ്മളെ കൊലായിലൊന്നും ഒന്നും ഇരിക്കാൻ പറ്റില്ല
അതന്നെ പുറത്തക്ക് ഇറങ്ങാനേ കഴിയില്ല
ഉം മ മോ എന്റെ മോനൊക്കെ പുറത്തക്ക ഇറങ്ങി അങ്ങനെന ഞാൻ പറയൂ എന്റെ രക്തത്തിന് നല്ല ട്ടാണ് കൊതുുകിനും മാറി നിറച്ചു കൊതുങ്ങട്ട് കടിച്ച് അടയാളങ്ങട്ട് തണർത്തിട്ട് ഭയങ്കര വഹ്
ഉ അതുപലെ തന്നെ വൈന്നാരയി കഴിഞ്ഞാ പിന്നെ ഉം
തുവാണല്ലോ രോഗങ്ങള് അത് നല്ലോ ശ്രദ്ധിക്കാൻ പറയണ്ടല്ലോ ആരോഗ്യവകുപ്പ് ഉം ഡെങ്കിപ്പനി ആയിട്ടും മഞ്ഞപ്പിത്തം അങ്ങനത്തല്ല മഞ്ഞപ്പിത്തോ ഇതു എത്രോ നമ്മള ഈ ഭാഗ ത്തൊക്കെ എല്ലോടത്തും മഞ്ഞപ്പിത്ത അതിനാല് നല്ല ശ്രദ്ധിക്കാന് സൂക്ഷിക്കാന് ജാഗ്രതയെ എന്നാ പറയുന്നത് തിളപ്പിച്ച ആറിയ വെള്ളം കുടി ക്കിയ ഉം അതുപോലെ കൊതുവിന്റെ ഉറവിടങ്ങളൊക്കെ ന ഉം കൊതുകിന്റെ ഉറവിടങ്ങളൊക്കെ നശിപ്പിക്കാന് വെള്ളം കെട്ടി കെട്ടി നിക്കണ് എല്ലാ സംഗതിയും നമ്മൾ ഒഴിവാക്കി നമ്മളെ വീടും പരിസ സരവും നല്ല വൃത്തിയായി സൂക്ഷിക്കാന് അവര് വന്നിന്ന്‌ വീടെല്ലാം നമ്മള ഈ ഭാഗത്തൊക്കെ വീടെല്ലോം ചെക്ക് ചെയ്യാന് ചുറ്റുപാടിലും ചെയ്യാന് ഇവിടെ മുനിസിപ്പാലിറ്റിന്ന് ആരോഗ്യ ആശ വർക്കർമാര് ഒക്കെ ഓ ഇല്ലൊന്നിന് ഒരു മുട്ടത്തോട് വരെ നമ്മള് പൊടിച്ചിട്ടിടാനാ പറഞ്ഞത് അതൊരു മുട്ടത്തോടില് വരെ കൊതുക് നിറയോല്ലൊ അതിനാല് അസു അസുഖങ്ങൾ കുറെ അസുഖങ്ങൾ കുറയാണെങ്കിൽ ഞമ്മൾ
അത് ഗോ
ഉം ഒരു ഓ ഒരു ഹോസ്പിറ്റലും പോയാല് രാവിലെ പോയാല് വൈകുന്നേരം നമ്മള് വീട്ടിലെത്ത കാരണം അത്രക്കും ജനങ്ങള അത്ര മാത്രം ജനങ്ങൾ ആ
യതീം മക്കക്ക് അഡ്മിറ്റായി ട്ടും
ഉം ഉം മഞ്ഞപ്പിത്തത്തിനൊക്കെ വയ ഉം അതെ മഞ്ഞപ്പിത്തത്തിന് നമ്മള് ഭക്ഷണത്തിന് വരെ നിയന്ത്രണം വേണം കേൾക്കില്ല
ഹലോ
കേക്കണില്ലാ അലോ റെയ്ഞ്ചും കുറവുണ്ട് അവിടെ റേഞ്ച് നന്നായി കുറവുണ്ട് മുറിഞ്ഞു മുറിഞ്ഞാണ് സംസാര ഹലോ ഞാൻ പറയുന്ന കേക്കലയാ ഞാങ്ങ് ങ്ങ്ങ്ങള്പറയണേ കേക്കണ്ട് ആ റേഞ്ച് കുറവുണ്ട് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞാ സംസാരം കേൾക്കണേ
ഏഹ്
ശരി അപ്പയമ്മള് എന്തപ്പ ക്ഷണം ഒരു മഞ്ഞപ്പിത്തം വന്ന കുട്ട്യേൾക്കൊക്കെ വന്നക്കാണെങ്കിൽ ഭക്ഷണ നിയന്ത്രണം പ്പം തന്നെ വേണം ആ അത് അമ്മള് മക്കളെ പിടിച്ച് കെട്ടണേ ഉം എർച്ചി മീന് അ തൊന്നും പറ്റുല ഇപ്പത്തെ കാലം ആ ചെറിയ മക്കക്കാണ് അവര് വാശി ട്ച്ചാല് അവർക്കെല്ലാ ഫുഡു ഒക്കെ കൊടുക്കും വേണം ഫുഡിന്റെക്കെ നിയന്ത്രണം വേണല്ലോ മഞ്ഞപിത്ത ത്തം മണ്ണ് അടി ഉംഹ്
ആഹ്‌ ആഹ് അതെ എന്നെ
ഉംഹ്
ഉം അം മ്മള് കര്ത ങ്ങള് പറണെ തിരിണില്ലട്ടോ തീരെ റേഞ്ചില്ല ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞാ സംസാരിക്ക്ണെ ഉംഹ് ങ്ങനെ മുറഞ്ഞ് മുറിഞ്ഞ സം സയ് ആഹ്
ഹലോ